എന്തൊക്കെണ്ട് വർ
നല്ല വിശേഷം അങ്ങനെ പോന്നു മഴയൊക്കെ അടിച്ച വിളിച്ച് അ ങ്ങനെ ഒരു വഴിക്കിണ്ട് കൊറച്ചൊക്കായിട്ട്
കഴിഞ്ഞ
വോട്ട് ആ വോട്ടെടുപ്പൊ കഴിഞ്ഞ് അതിന്റെ അങ്ങനെ പോന്നു നമ്മുടെ വഴിയൊക്കെങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു കെടക്കുന്നു ഒന്നിനും തീരുമാനം ഒന്നും ആയിട്ടില്ല
ആയില്ല ഹ് പുതിയ പാർട്ടി വന്നിട്ട് വഴി തീരുമാനയില്ല
ആ ഇടുക്കി ജില്ല മൊത്തത്തിലേ പൊളിച്ചിട്ടിരാ പോയത് കഴിഞ്ഞ പാർട്ടി പക്ഷെ വന്ന് കേറി ആ ഫുള്ള് നേരാക്കി ഇടണം കാരണം റോഡ് ളെല്ലാം വീതി കൂട്ടുന്ന ഭാഗായിട്ട് ഒരുപാട് പണികൾ നടക്കായിരുന്നു
ആ
പുതിയ പാർട്ടി ഭരണത്തിൽക്കേറിപ്പ ഞഅവര് ക്കണ്ടേ പണ്ടൊക്കെ എവിടെ മൊടക്കിട്ടേക്കുന്നേ എവിടെയൊക്കെ തൊടങ്ങണം ശെരിക്കും ബില്ലൊക്കെ അനുവദിച്ചു കിടക്കുന്നന്ന് പറയുന്നു ആ ഏ എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ മുഖ്യമന്ത്രി
നല്ലത് ആ ഓ മുഖ്യമന്ത്രി ഇപ്പ കൊയപ്പം പ്പൊന്നുല്ല നല്ലതിൽ പോക്ന്ന്
പിള്ളേർക്കൊക്കെ പഠിക്കാൻ
ആ ഇപ്പൊ ഫുള്ള് പാർട്ടി ഫുള്ള് പാർട്ടീന്റെ പ്രശ്നങ്ങളാണല്ലോ ആ
മൊത്തത്തിലൊരു ഇത് ഉണ്ടായിരുന്നു ല്ലെ
ആ അതാണ് ഇപ്പൊ ഫുള്ള് നല്ല നല്ല പാർട്ടികളും തൊക്കെ ആയിട്ട് വര്ണ്ടല്ലോ
ആ വരുന്നുണ്ട് സ്കൂളിലും കുഞ്ഞാവ എന്തോ കരയുന്നുണ്ടല്ലോ
ആ അത് വീണത് വിക്രസാ കാണിച്ചു വീണതാ ഓനിക്കിപ്പം നാല് വയസ്സ് ആ ഓ ബോലറിയ
ഉം
ഓ അയൊന്നും കൊഴപ്പമില്ല എങ്ങനിണ്ട് ഈ നിങ്ങളീ പാർട്ടിയാണോ ഇപ്പൊ ജയിച്ച പാർട്ടിയാണോ
ഞങ്ങളങ്ങനൊന്നുല്ല
അങ്ങനൊന്നുമില്ല നമുക്കെന്ത് പാർട്ടില്ലേ നമുക്ക് ജെയിച്ചാ ജയിച്ചു പോയാ പോയി ആ ആ ഒരിതെന്നെ ഉള്ളു നാളെ മുതലല്ലേ കെ എസ് ആർടി ബസ്സിൽ ഫ്രീ ആയിട്ടുള്ളത്
ഉം നാളെ ചെന്നോക്കണം കിട്ടോന്ന്
നാളെ മുതലാണല്ലല്ലേ പോയി ആ നാളെ മുതലേ പറഞ്ഞ കേട്ടുന്നു കൈ ഒന്ന് കൈ ഒന്ന് കൈ കാണി കൈ കാണ് കുച്ച് നോക്ക് എന്താ പാടന്ന് അറിയാലോ
പറഞ്ഞാ പറയുന്ന പോലെ ചെയ്യുന്നുണ്ടോ
ആ അക്കൊന്നുനോക്കീട്ട്
ഉം നമുക്ക് ഒന്നാമതെ സമയം ഇല്ല ഒന്നാമതെ അങ്ങനെ കൈ കാണിച്ച് നിക്കാന് കറക്റ്റ് ഒൻപതര ആവുമ്പം നമു ക്ക് ബെസിക്കേറണം അയിന്റിടക്ക് കൈ കാണിച്ചാലായി അനിക്ക് വന്നാലേ കാണിക്കാൻ പറ്റൂള്ളൂ
എന്താണ് മനുഷ്യമാരെ
ഉ ഉ ഒരുപാട് റീൽസ് ഒക്കെ വന്നിട്ടുണ്ട് അതിനെ കുറിച്ച് ആ മറ്റേ കണ്ടോ റീൽസ് കണ്ടില്ലാരുന്നോ കെ എസ് ആർ ടി സി ബസ്
ആ അത് ഇതിന് മുന്നേ അങ്ങനെ ആ അതിന്റെ മുന്നേ അങ്ങനെ ഇണ്ടാവന്ന് പറഞ്ഞിട്ട് കൊറേ നീട്ടിയില്ലേനോ ആ പിന്നെ പിന്നെ രണ്ടാമത് സ്റ്റാർട്ട് അക്കാല്ലോ
ആ അതെ ഒപ്പ തന്നെ റീൽസ് വന്നു ബസിന്റെ മേളിലും കൂടെ
ആ ആ അതുണ്ട് ആ കൊറേണ്ട് അങ്ങനെ കൊറെ ഇതുണ്ട് ഓരോ പാർട്ടി വരുന്നനൾതനുസരിച് ഇപ്പൊ വിജയിന്റെ കണ്ടില്ലേ നല്ലനല്ല സ്
പക്ഷെ അങ്ങനെയൊന്നും ചെയ്യേണ്ടിരുന്നില്ലായിരുന്നു കെ എസ് ആർടി സി ബസ്സ് പൂട്ടി പോവൂല്ലേ
ആ അത് ശരി തന്നെയാണ് കെ എസ്ആർ ടി സി ബസ് അത് പറഞ്ഞിട്ട് കാര്യാല്ല അവര്ക്ക് ജയിക്കാൻ വേണ്ടി ട്ട് പല അടവുകളും എടുക്കാണ്
ഉം
ഗ
ശരിക്കും പറഞ്ഞാൽ അത് ന്യായമായ കാര്യം അല്ലത് കാരണം എന്തെന്നറിയോ കെ എസ് ആർ ടി സി ബസ് പെട്ടിപ്പുറത്ത് കുറയുന്ന കാലം
ഇപ്പടെ ഇറങ്ങിട്ടള്ളൂല്ലേ ആ അത് അത് കൊറച്ച കഴിഞ്ഞഞ് പിന്നെ പെട്ടിപറത്തല്ലേ ആയിക്കോളും അല്ലാ അങ്ങനെയാണ് പ്പ പോവരാ പ്പട
ഇങ്ങനെയാണ ഉറപ്പായിട്ട് അത് കാരണം വിനോദ അത്ര അങ്ങനെ ഒരുപാട് പദ്ധതികൾ ചെയ്തിട്ടാണ് പെട്ടിപ്പുറത്തുന്നു ഇറക്കിയത് കാരണം ഓട്ടം ഇല്ല മണ്ടിൽ ആാലും കീറുർ ഇ അവരുടെ
ഉ എന്താ ചെയ്യാം ഓരോത്തര പാട്ട ഇങ്ങനെ പറയുമ്പോ പെൺകുട്ടികക്ക് പെണ്ങ്ങൾക്ക് ഒരു ഫ്രീ യാത്രയാണ് വിചാരിക്കും ചെയ്യും പക്ഷെ-
ഉം എതിർവശം ആലോചിക്കുമ്പോ എന്ത് ഫോൾട്ടാണ് ചിന്തിച്ചു നോക്കിയെ
ആ അതാണ് ഓരത്തർ ഓരോന്ന് പറയാുമ്പോ അല്ല നല്ല ഭരണയാൽ മതി പാർ ട്ടിയെ ചിലപ്പോ വിജയിക്ക് കണ്ടില്ല അതോ നല്ല നല്ലത് ചെയ്യണുന്നത്
നല്ലതല്ല ചെയ്താൽ മതി കൊഴപ്പൊന്നുമല്ല പക്ഷെ നമ്മുക്ക് അനുയോജ്യമായിട്ട് പോയാൽ മതി
ആഹ അതുെ പോയാ അന് കൊഴപ്പമില്ല നമ്മളെ വീടൊക്ക ഒക്കെ നല്ല പോലെ സ്ഥലൊക്കെ നോക്ക ആൾക്കാരൊെ തങ്കിലേ റോഡും നല്ല ലോഡ കൊണ്ടു പോയി വെക്കനല്ലേ അപ്പൊ നല്ലതാക്കണെങ്കിൽ കുഴപ്പില്ലല്ലോ
പക്ഷേ മറ്റേ മുൻ പാർട്ടി നിന്ന സമയത്ത് അവര് മോശന്നും അല്ല ഇങ്ങനെ ചെയ്ത് ചെയ്ത് കംപ്ലീറ്റ്ലി ആയിക്കൊണ്ടിരിക്കുന്ന ഭാഗത്താണ് അവര് ഇറങ്ങുന്നേ അതുകൊണ്ട് ആരും - തെറ്റ് പറയാനും പറ്റതില്ല കാരണംഅവര് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അവര് സമയം കഴിഞ്ഞു പോയത്
ആ ഇപ്പൊ ചെയ്യുന്നത് കൊഴപ്പമില്ലാത്ത രീതിയിലാന്ന്തോന്ന്ണ്ല്ലേ സതീഷൻ സാറ് നല്ലതിലാണ് പോവുന്നതപ്പം ആ നല്ലതില്ങ്ങനെ ചെയ്യുന്നുണ്ട് ഓരോതായാ എന്തായാലും ഒക്ക പ്പൊ വിജയണ്ട് ലേ ഇപ്പോ നല്ല വാർത്തേ കണ്ടത് ജയിലുള്ളവർക്ക് ചെറുപയറും കഞ്ഞിയും
ഉം അതും വളരെ കറക്റ്റ് ഒരു കാര്യല്ലേ സ്കൂളിലെ
ആ ആ അത് നല്ല കാര്യം തന്നെയാ വേണ്ടത് കാരണം ഇവര് വല്ല കുറ്റു തൊക്കെ ചെയ്ത് വച്ച് പോണോർക്ക് അവർക്ക് നല്ലതും മറ്റുള്ളവർ ക്ക്ആര്താകീട്ടും കാര്യല്ലല്ലോ
അത് ശരിക്കും ഞായ മായിട്ടുള്ള കാര്യം ഇപ്പഴാ ചെയ്തേ കാരണം കു കുറ്റം ചെയ്യുന്നവരെ അത് കുറ്റത്തിൽ നിന്ന് കുറ്റം ചെയ്യാൻ പ്രേരി
ആ അപ്പ പേടിപ്പിക്കുള്ളൂ ആ കാരണം അവിടെ നല്ല സുഖത്തി ഇരിക്കും ചെയ്യ നല്ല ആ തന്നെ ദഹിക്കോളും
ആതാ
ആ
അങ്ങനെ ചിന്തിക്കുന്നരുപാട് പേരുണ്ട് അങ്ങനെ ചിന്തി ഒരുപാട് പേരുണ്ട് ഉം എന്തെലും വേചെയ്ത് കഴിഞ്ഞാൽഅവിടെ പോയി സുഖായിട്ടിരിക്ക വേറൊന്നും അറിയണ്ട കൊണ്ടിരിക്കാൻ ചിന്തിക്കുന്ന ഒരുപാട് പേരാണ് ഇങ്ങനെ അഹ് ചെയ്യാൻ
ലേ ആ ഒന്നര വയസുള്ള കുട്ടീനെക്കെ കൊന്ന വിച്ചാരിച്ചോക്യ ആ എന്തിന് പറ്റൂ ഉം അഒക്കെ സമ്മയിക്കണം അതൊക്കെ ഇതാക്കിയിട്ട് നല്ല പോലെ തെന്നുചെയ്യണം അതാ വേണ്ടേ അയിന് അയിനനുസരിച്ചച്ച് കൊടുക്ക കണം അവർക്ക് ശിക്ഷ അതാ വേണ്ടേ അല്ലെ അതെക്കെ ആ ആലോചിച്ചേ ഒരേ ഓരോ പാർട്ടിടെ ഓരോ മറ്റേ പാർട്ടി നല്ലതും ചെയ്തണില്ലന്നല്ല നമ്മളിപ്പോ ഒരു പാർട്ടിയും ഇല്ലല്ലോ കണക്കന്നെ
അത് നമ്മളൊരു പാർട്ടില്ലാണ്ടരിക്ക നമുക്ക് നല്ലത് ഇതല്ലാം ഒരു വണക്ക ഒരുണക്ക വേണ്ട ഒരു പ്രശ്നം നമ്മൾ ആര് നിക്കുന്നതു നല്ലൊരാക്ക് വോട്ട് കൊടുക്ക നമ്മക്ക് അത്യാവശ്യം കഴി ന്ന് തോന്ന ഒക്കെ ചെയ്യുക
ആ അതന്നെ നമക്ക് സുഖം നമ്മളെ ആ ഒരു സ്കൂല ഒന്നൂല്ല നമ്മള് അയ്നൻസരിച്ച് പോയാ മതിന്നൊള്ളൂ
അതെ അങ്ങനെ അപ്പൊ പിന്നെ നമുക്ക് റിസ്ക് വരുന്നില്ലോട
ആ ഇനിയിപ്പോ പാർട്ടിഎന്തണാ ബ ഭേദം ആ വം എങ്ങനേണാവോ
ആയിക്കോളും തൊടങ്ങിയതല്ലേ ഉള്ളൂ
ആ തൊടങ്ങിട്ടള്ളു സമയല്ലെഉള്ളൂ അതെന്താ പാടന്നൊക്കെ നോക്ക ആ ചെല്‌പ്പോ പറ്റതു മോശവും ചെലപ്പോ വരണ്ടാക്ക ചെപ്പോ നല്ലതുരെ കൊഴപ്പൊന്നുല്ല
റ്റോരെ ശരിക്കും ഒന്നും പറയാനില്ലടാ നമ്മുടെ ഗൾമരാസ നിന്ന് മരുന്ന് മരു ന ഡോക്ടർമാർക്ക് ഡോക്ടർമാര് ആശുത്രി വല്യ വികസിച്ചു ആശുത്രിയൊക്കെ നെലകളാ പൊങ്ങിയേ തന്നെ കാർണം ഒന്നും ഇല്ലാണ്ട് പൊങ്ങുല്ലല്ലോ കാരണം പത്ത് വർഷം അവര് നെ മറ്റേരു ന്നെ ഭരിച്ചിട്ട എറങ്ങിയതല്ലേ ഉം അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അവര് നല്ല ഭരണം കാ ചോയ്ച്ചു ഇവരും അതുപോലെ നല്ല കാഴ്ച വെയ്ക്കട്ടെ
അതന്നെ നല്ലത്‌ല ആയാല് എല്ലാർക്കു ഒരിത്ണ്ടാവു നല്ല പാർട്ടിയാണ് അപ്പ അടുത്തടകുമ്പോടെ നല്ല രീതിയിൽ ഭരിക്കാൻ നോക്കും ഇപ്പത് കെ എസ് ആർ ടി സി ഒക്കെത്രേ എത്ര മാസം ഫ്രീ ആയിട്ട് ഉണ്ടോന്ന് ദൈവത്തിനറിയപ്പം ആ അത
അതിനെയൊന്നും വിശ്വസികെണ്ട അതിനെയൊന്നും വിശ്വസിക്കണ്ട പക്ഷെ എന്നാലും ഓവറോള് നല്ലതായ മതിയായിരുന്നു ഒരു ഒരു ജയിക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞു കരുതി ഒത്തിരി നാള് കള്ളത്തി പിടിച്ചിക്കാൻ പ റ്റില്ലല്ലോ പിടിച്ചു നിന്നാണെ പ്രൈവറ്റ് ബസുകാർ പൈസ ഉണ്ടാക്കും ഓ കെ എസ് ആർ ടി സി പെട്ടിപുറത്തും കിടക്കും
പക്ഷെ ആ ക്ഷെ പ്രൈവറ്റുകാർക്കാവും ഇപ്പോൾആൾക്കാര് കുറയാ പെൺകുട്ടികൾ പെണ്ണുങ്ങൾ കുറേ കെ എസ് ആർ ടി സി കയറിയാല് പ്രൈവറ്റുകാർ ഇതായി ഉണ്ടാവൂലെ
ആ ഉണ്ടാവും ഉം
എന്താ
അ ശരിക്കും പറഞ്ഞാ പ്രൈവറ്റുകാരെ വളർ ത്താനുള്ള പണിയാന്ന് എനിക്ക് തോന്നണെ
ആ
കെ എസ് ആർ ടി സി കെഎസ് ആർ ടി സി പെട്ടിപ്പുറത്തിരുന്ന ഓൾറെഡി പ്രൈവറ്റ് കാര് തന്നെ വളന്നോളൂ
അതന്നെയാവും ഉണ്ടാവുക ഉം ഇനി പ്രൈവറ്റ് തല്ല ഉമ്പോ ഇനി കൊറച്ച് കഴിഞ്ഞാല് കാരണം പെണ്ണുങ്ങളൊ കയ്യില് പോയാല് ആ ആണുങ്ങള് മാത്രം ഉണ്ടാവൂ എപ്പോതില്
ആ
ജില്ലാലെക്കെ പറഞ് കേട്ടിര്ന്ന് മലപ്പുറം ജില്ലയ ഇടിക്കിയോ എതൊക്കെ രണ്ട് ജില്ലകളില്ലല്ലോ
പക്ഷെ എന്താണേലും ഇത് നല്ലൊരു ഇതാ നാളെ നമുക്ക് നാളെ നമുക്ക് കണ്ടറിയാം
ആ നാളെ കണ്ട അറിയം എന്താന്ന് ഇല്ല ഇല്ല ഞാൻ ആകോട്ട് പോവല്ല അതുലും പോവനി നമുക്ക് ഇവിടെ യൂണിവേഴ്സിറ്റിയാണ് അപ്പൊ വണ്ടി ഉണ്ട് വണ്ടില് പോവുക നമ്മളവിട് പോര അത്രേ ഉള്ളു ആ അതള്ളു വാ കൊ കൊഴപ്പൊന്നുവില്ല നല്ല ഇതാണ് നല്ല വർക്കാണ് നമ്മള് യൂണിവേഴ്സിറ്റീന്റെ വർക്കാണ്
ഓഹോ എടുത്ത് ചെയ്യുവ ല്ലെ
നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുക പിന്നെ പ്രിന്റ് എടുക്കുക ഫോട്ടോസ്റ്റാറ്റ് എടു ക്ക ആ അങ്ങന വേറും പ്രിന്റ്തൊക്കെ ഉണ്ടാവയുള്ളൂ കാരണം യൂണിവേഴ്സിറ്റി ആയിട്ട്
ഉം എങ്ങനെയുണ്ട് അവിടെ ശമ്പളൊക്കെ
എ ശമ്പളം ഞാൻപ്പ തൊ തൊടക്കാണ് എക്ക് പ്പൊ ട്ടൊള്ളൂ ൻ തുടക്കായോ ആ പിന്നെ പരിചയായി വന്നാലൊക്കെ കൂട്ടും കുടുതര വ നമുക്ക് വെറുതെ വീട്ടിൽന്ന് ഇ ങ്കിലും അത് കുഴപ്പില്ലാത കിട്ടിയല്ലോ പിന്നെ എക്ക് വേറെ സ്ഥല ലോ ഒന്ന് പോവാനും പറ്റ ല കാരണം മക്കളുണ്ടായൊണ്ട് ഓരേ ഞങ്ങളെ സമയത്തിനുസരിച് ഞങക്ക് പോവാൻ പറ്റുള്ളു അപ്പൊ വിടെയാവുമ്പോ ആ ഇവിടെയാമ്പൊ മക്കളെകെ ഇടക്കങ്ങനെ അട്ടോ കൊണ്ടോകും ചെയ്യന്നു കുയപ്പില്ല ആ അപ്പൊന്നങ്ങനെ ആ അങ്ങനെ ഒത്തിരിക്കന്നെ അപ്പൊ അവിടെ ക്ക സുഖ ചിട്ട
ഉം
ആ പോ ആ അല്ലോ അങ്ങെ ചെയ് തില്ലോ അപ്പൊ പിന്നെ അങ്ങനെ പോന്നൊണ്ട് കൊഴപ്പില്ലല്ലോ
കെ സ് ർ ടി സി ബസേ കേറി നോക്കണേ സാമ്പി കെസാർടിസി ബസ്സിലൊന്ന് കേറി നോക്ക
ആ നോക്കിക്കോ കിട്ടാണെങ്കിലോ ഓരോത്തർക്ക് ഓഫറല്ലേ ഓരോത്തർക്ക് ഇത പറഞ്ഞതല്ലേ
റഞ്ഞിട്ട് ച നമ്മളെ ഓട്ടിച്ചല്ലേ
ആ ആ ഈ നോക്കോണ്ട് കേറി വോക്കോണ്ട് ചെപ്പോ കിട്ടാ മതിയാകും മുതല് ണ്ടാവന്ന് പറഞ്ഞതല്ല
അല്ല നാളെ മുതലുണ്ടാവും പക്ഷെ കെസാർടിസി ബസ് എത്ര ആളു ണ്ടാവും അറിയില്ല
ആ അതാണ് അങ്ങനെ ആവുമ്പോ ഇണ്ടാവൂല
അതിനാ ചാൻസ് കൂടുവരുള്ളൂ അതിനാ ചാൻസ് ഉള്ളു
ചാൻസ് ഉള്ളൂല്ലേ അല്ല ഓരോ പാർട്ടിക്കാർ ഇതാക്കട്ടെ ഓരോത്താരിക്കും ഓരോ ഇതല്ലേ എങ്ങനെ എന്താ ന്ന് ഒന്നും പറയാൻപറ്റ് പറ്റുല്ലല്ലോ നമ്മുക്ക് ആരാ ണ്ടാവോന്നും പറയാൻ പറ്റൂല ആര് അങ്ങ
അതെ അതെ പക്ഷെ അതെല്ലടാ അങ്ങനെ ഒ ഓടിക്കഴിഞ്ഞ നമ്മുടെ മൊത്തത്തിലുള്ള താഴ താളം അല്ലേ തെറ്റണെ അതുകൊണ്ട് ഞാൻ പറഞ്ഞട്ടോ ആരെയും കുറ്റം പറഞ്ഞല്ലോ പക്ഷെ നമ്മക്കത് ഓടി ടിക്കാനുള്ളൊരു കപ്പാസിറ്റി നമ്മുടെ ഇവിടെ മൊത്തത്തിൽ വീണ് പോവും അടിയെ പോവും
ആഹ് ഓടി ആഹ് എന്തെങ്കില്ലവട്ടെ അവരെ തട്ടിട്ട് ആഹ്
അവസ്ഥ എന്താ അതും അവര് ആലോക്കാണില്ല അവര് വോട്ട് ഇതാക്കാൻ വേണ്ടിട്ട് ഉം കാര്യ
പറയുന്നോടത്ത് പറയുന്നുണ്ട് വാർ ധക്യമുള്ളവർ പ്രായമുള്ളവർ അം അങ്ങനെയൊക്കെ ഒരു പരിഗണന പോലെ പിന്നീട് ഉൾ റ്റ് വരുന്നോണ്ട് പക്ഷെ ആഹ് ആഹ് കാരണം അല്ലെങ്കി അവർക്ക് ശരിയാവൂല്ലടാ ഒരു പത്ത് പേര് കേയറുമ്പോൾ ഒരാള് ടിക്കറ്റ് ഉണ്ടെങ്കില്ല്
ആഹ് എന്തായാലും വേറെല്ലായും നടക്കട്ടെ എന്തായാലും ഞാന്നെ വിളിക്കേണ്ട നല്ലന്ന് ആഹ് എന്നായിക്കോട്ടെ എന്നാ ശെരി ആ ഓ എന്നാ ശെരി ആഹ് ശരി